ആഹ് നല്ലേ, പിന്നെ മഴക്കെക്കൊരു മഴ മഴണ്ടോ അവ്ടെ? മഴ മഴണ്ടോ?
ഴണ്ടോ? ആഹ് മഴ കൊടുക്ക
ആഹ് ഇവിടെപ്പങ്ങനെ പെയ്യ്ണൊന്നുല്ല്യ. പക്ഷെ ന്നാലും എന്ക്കീ തോന്ന്ണ് രാത്രി ആവ്മ്പഴാണ് നല്ല മഴ.
അങ്ങനെയല്ലേ ആഹ് ഇവടീ രാ ത്രി നല്ല ശക്തമായ മഴേണ്. ചെലെ മരേങ്ങളൊക്കെ വീണിണ്ട്യേ. ഞങ്ങളെ ബടെ വീട്ട്നോട് ചാരിട്ടാങ്ങനെ മര
ആഹ് അതിനും ഇതാണ്, ഉം ഞങ്ങളെവ്ടെ അടുത്തൂ അതന്നെ. ഒരു മാവ് വീണ്, കാറ്റത്ത് വീണതാത്ത്രേ. മക്കള്ങ്ങനെ ഇര്ന്ന് കളി ക്കണ്‌ണ്ട് പൊറത്തിര്ന്ന് കളിക്ക്യാ. ഏഹ് ഇല്ല്യല്ല്യാ ആ കൊഴപ്പൊന്നുണ്ടായില്ല. അതവരെ വീടിന്റെ സൈഡീക്കെന്നെ വീണത്. വേറെ ബുദ്ധിമുട്ടോളും കാര്യങ്ങളൊന്നുണ്ടായില്ല്യ ഭാഗ്യത്തിന്.
ഹലോ കേൾക്കുന്നുണ്ടോ? ആഹ് പിന്നെ ആഹ് പിന്നെന്താ കൊഴപ്പില്ലാതെ പോണണ്ട്. മക്കളൊക്കെ എവടേ കളിക്കാണോ?
മയ്ക്ക ആഹ് കളീലാണ് ഇന്ന്പ്പോ ഇന്നും നാളീം നോക്ക്യാ കിട്ട ട്ടൂല ഫുള്ള് കള്യായിരിക്കും ഓർക്ക്.
മ്പല്ലേ ഓര്ക്ക് അങ്ങനേ ഓര് കളിക്കേക്കാരേ.
ത്ത വീട്ട്ലെ കുട്ട്യേളൊക്കെ വര്വേയ്.
ആഹ് അത് ശെരി. ഞങ്ങളെ വീട്ട്ലും തന്നേ, ഒര് രണ്ട് മൂന്ന് വീട്ട്ല് ഒരേ പ്രാ പ്രായം മക്കളാണ്. അവര്ക്കു ഇതന്നെ പണി, കളിക്കന്നെ.
പിന്നേന്നറയ്ണത് വൈയ്ന്നേരം വരുമ്പൊ മഴേണ് പിന്ന പഠിക്കാന്ണ്ടാവും.
അതെന്നെ അപ്പൊ കുട്ട്യേൾക്ക് സ്വസ്ഥതയോടെ രണ്ട് ദിവസൊള്ളു കളിക്കാൻ പറ്റ. അപ്പൊ പിന്നെ ഞാനങ്ങ് വിട് വിടേക്കാരം. അവരൊന്നണ് കളിക്കട്ടെ വിചാര്ച്ച്ട്ടേ ഞമ്മളെ കാല്ത്തൊക്കെ ആഹ് മണ്ണപ്പം ചുട്ടിട്ടും കുള് മറ്റേ വീട് വെച്ച്
അതൊന്നുപ്പ മക്കൾക്കറിയില്ല. അവരെ കളിപ്പെന്ത വേറെ എതൊക്ക്യോ കളേളാണ്.
ആഹ് അതെന്നെ അയ് ഞമ്മക്കെന്നെ അറീല.
മഴക്കാലായി കഴിഞ്ഞാല് നമ്മളൊരു വീട്ണ്ടാക്കി കളിക്കലൊക്കണ്ട് വീട്ന്റുള്ളില് ലേ. ആഹ് ഞാ ഇന്ന്ട്ട് ഇവർക്ക്ങ്ങനെ പറഞ്ഞൊട്ക്കും ഇങ്ങനേ ഞങ്ങളെ കളി അപ്പോ നല്ല മഴൊക്ക പെയ്യ്ണ സമയത്ത് ഇവര് പൊറ്ത്ത്ക്ക് എറങ്ങാൻ പറ്റൂലല്ലൊ.
ആഹ് അതല്ലെ ഉള്ളിലപ്പ കളിക്ക ആഹ് ഇബടീം തന്നെ കുട്ട്യോൾ കിച്ചൺ സെറ്റും ഡോക്ടറ്സെറ്റൊക്ക വാങ്ങിക്കൊട്ത്ത്ക്കാണ് ഇന്ന കൊറ്ച്ച് ടൈമ് അവടെ ഇരിക്കോലൊ. മറ്റേത് മഴ ചാറ്റൽ മഴൊണ്ട് അപ്പൊ ഒര് കുഞ്ഞേ ചെറീ കൊടേളും വാങ്ങിക്കൊടുത്ത്ക്ക്ണു. അപ്പൊ എളാപ്പാന്റെ കുട്ട്യോളും എല്ലാ കു ട്ട്യേളും നേരെ മഴേത്ത ഉം ആഹ്. അതെന്നെ ഇങ്ങ്ട്ട് മഴ കൊട ഇവടെ വലിച്ചെറിം ഇന്ന്ട്ട് ഓല് മഴ കൊള്ള ആഹ് ആഹ് അതാണ്. മെയിന് ഹോബി.
പിന്നെന്താന്നറിയൊ ഇപ്പൊ പിന്നെ ഈ മഴീ ഏഹ്
എന്ത ഇങ്ങളെ ഹോബ്യൊക്കെ ബുസ്തകം വായിക്ക്വൊ?
ബുസ്തകം ഞാന് വായിക്കൊക്കെ ചെയ്യും. ഇപ്പൊ പിന്നെ കൊറേ ആയിട്ട് അങ്ങനെ വായിക്കലില്ല ഇ ഫോണും കാര്യങ്ങളൊക്ക ആയ കാര്ണം
ആഹ്
പുസ്ത്തകം വായിക്കലൊക്ക ആഹ് കൊറവാണ് ഇയാള് പുസ്തകൊക്ക വായിക്കൊ
ആഹ് ഞാന് നോവലേളൊക്ക വായിക്കും ഇപ്പൊ പിന്നെ കുട്ടീളായിട്ടും വാ വായന കൊറവാണ് മറ്റേത് ഞാൻ നല്ലൊം വായ്ച്ചിരുന്നു സ്കൂള്ത്തേ മറ്റെ ലൈബ്രറീന്നൊക്ക കൊടുന്നിട്ടൊയ് ഫ്രീ ടൈം ഫുള്ള് വായിച്ചിര്ന്നു ഇപ്പൊ പിന്നെ കുട്ടീളാവുമ്പെ ആഹ് ഇങ്ങളെ എന്തേലും ജോലിയ്യ്ൺണ്ടൊ
ഇല്ലില്ല ജോലിക്കൊന്നും പോണില്ല ഞാന് ഇപ്പ ഇങ്ങന കുട്ടീളൊക്ക ചെറ്തായ കാര്ണം ചേട്ട ഇവടൊരു കോളേജില ഓഫീസില ബസ്സിന്റൊക്ക കാര്യം നോക്ക്ണ കോളേജ് ബസ്സും കാര്യങ്ങളും ഒക്ക നോക്ക
ആഹ് ഇഞി രാത്രി വരോ
ആഹ് ഇപ്പം കൊറ്ച്ചഴ്ഞ വരും ഇന്ന് ഒരു സ്ഥലത്ത്ക്ക് പോയ്ക്കാണ്
അത് ശരി ഇങ്ങക് രാ ആഹ് അങ്ങനെയാണല്ലെ ഇങ്ങള് രാത്രി ഇനി വേറെ ഫുഡ്ഡൊക്ക വെക്കണൊ ഭക്ഷണം ചപ്പാത്തി അങ്ങനെയൊക്കണ്ടൊ ആഹ് അങ്ങനെയാണല്ലെ ആഹ്
ചപ്പാത്തി ആണെ ഞാ വാങ്ങിക്കും
ആഹ് അ ആഹ് അത്ണ്ടാക്ക മെനക്കെടല്ലലെ
ആഹ് ഇണ്ടാക്കി കഴ്ഞ്ഞാ കു കുട്ടീള് പിന്നെ ഏഹ് ഇങ്ങനെ പരത്ത അവരെ പരത്തലും പൊടീ ഇതൊക്ക അത് വേറണ്ടാവും പിന്നെ നമ്മള് വൃത്തിയാക്കാൻ നിക്കണം. പിന്നെ അവര് നോക്കാ ഒരാള്ണ്ടെങ്കി കൊഴപ്പല്ല. ഇത് നമ്മള് പിന്നാലെ വെരും.
ആഹ്. അത് അങ്ങൻ തന്നേണ്. അയിന് മെച്ച ഒന്ന് വാങ്ങാല്ലെ നല്ലത് ല്ലെ ചപ്പാത്തി കമ്പ കൊണ്ടാവുല്ല അടു
ആ ഞാൻ മുന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന്.
ആ ആ ശെരി. ആ
അങ്ങനെ ഇണ്ടാക്കലാണ് ഇമാ പിന്നെ ഇവരെ കളി
ഞമ്മള് എങ്ങനെങ്കിലും എന്താ എളുപ്പത്തില് കുക്ക് ചെയ്യാനല്ലെ നോക്ക. കുട്ട്യേള് ഒറങ്ങുമ്പം വേഗം. ഇങ്ങളിങ്ങനെ പ്രിയദർശിനീ ല് കേറീട്ടുണ്ടൊ.
ഇല്ല കേറണോന്നെക്കെ ഇണ്ട് കേറീട്ട് ഇന യാത് പക്ഷെ ഇപ്പ മറ്റെ പ സേർക്കൊന്നും.
അതന്നെ അവര് പണിമുടക്കാണ്. സമരത്തിലേക്കാണ്. ഇന്നൊക്കെ ന്യൂസിക്ക കണ്ടിരുന്നു ഉം
എന്നാല് ചെൽപ്പ കൊറെേ പ്രശ്നങ്ങളും നടക്ക്ണ്ടല്ലൊ. അയ്ന്റെ എടേയില് ലേ.
അത്പ്പോ എന്താ അറ്യാെ. ഒന്നാമത്തെ കാര്യം ഓല്ക്ക് ഇപ്പോ കാര്യായിട്ട് കിട്ട്ണത് എന്താണ് ആ പൈസ അറിയണത് പെണ്ണുങ്ങൾ തേന്നു. അപ്പൊ പെണ്ണുങ്ങള്പ്പ സൗജന്യയാത്രക്ക് നടക്കുമ്പോ ഓര്ക്കും അതിന്റെ വരുമാനത്തിന് കൊറവാ വരുന്നെ
ആ അതെ അതെ അത് ഭയങ്കര
അതാണ് അവര് സമരത്തിലാവ്ണ്. അവരെ കുറ്റൻ പറഞ്ഞിട്ടും കാര്യല്ല അല്ലേ ഉം
ആങ്ങനെ
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
നല്ലതന്നേനി ഇപ്പോ എങ്ങോട്ടെങ്കിലും ടൂറ് പോവാാൻ തീരുമാനിച്ചിട്ടുണ്ടോ.
റ്റൂർ ഇപ്പ ഈ മഴ സീസണില് പോണില്ല. മഴൊന്ന് മാറട്ടേ വിചാരിച്ച്ട്ടാ. ഉം. ഇപ്പ ഞങ്ങള് ഇപ്പ ഈ കുട്ട്യേൾക്ക് സ്കൂള് പൂട്ടിയ ടൈമില് പോയിന്നു. മറ്റെ വണ്ടർലാ വിസ്മയ അങ്ങൻത്തൊക്കെ വള്ളച്ചാട്ടാണ് ഇവിടു കുട്ട്യേൾക്ക് ഇഷ്ട്ടയി അപ്പപ്പിന്നെ ആ പെങ്ങളെ കുട്ട്യേളും ഓക്കെപ്പാടെ കൂടിട്ട് അങ്ങനെ പോയിര്ന്നു ആഹ്
അപ്പ അയില് സ്വിമ്മിങ്ങ്പൂൾ റിസോർട്ടൊക്കെ എടുത്താല് അതില് കുട്ട്യേൾക്കിങ്ങനെ വെള്ളത്തി കളിക്കാനല്ലെ ഞങ്ങള് അങ്ങനെ എക്കും. അങ്ങനെ ചെയ്യല് അപ്പോ പ്പെ ഈ ഞങ്ങളിപ്പെന്താ വാഗമണ്ണ് പോയി ഇപ്പയി അടുത്തൊന്ന് നല്ലൊരു ഇതായിരുന്നു. ഹലോ കേക്കുണ്ട ഞാൻ പറയിണത് ഹലോ ഹലോ